ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം?
ഒക്കെ നല്ലത് സുഖായിരി
ഏഹ് എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ഒക്കെ കഴിഞ്ഞ് ഇവിടെങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് ഇവടെങ്ങനെ ഇര് കെടക്കേനു
ഏഹ് അഹ് ശെരി ഇപ്പൊ ഫ്രീ ടൈമ് ആണല്ലോല്ലേ
ഓഹ് മക്കളൊക്കെ പോയോ?
ഓഹ് മക്കളൊക്കെ പോയി ഒർങ്ങോ ഉച്ചക്ക്
ഒർങ്ങോയ്ച്ചാ ചെലപ്പങ്ങനെ കെടക്ക്ണേൻ്റെടീല് അറിയാതെ ആട്ട് ഒറങ്ങിപ്പോകും അപ്പം ഒന്നൂല്ലാതെ വെർതെങ്ങനെ ഇരിക്കുമ്പളെ
ആഹ് ആഹ് അഹ് ശെരി പിന്നൊക്കെ സ്കൂൾല് പോയായിരിക്കൂല്ലേ
ആഹ് ഒക്കെ പോയി ഇനി ഒര് മൂന്നേ കാലാവുമ്പോ ചെറിയ മോനെ കൊണ്ടരാൻ പോണം
ആഹ് അംഗലവാടി ആയിര്ക്കും
അല്ലല്ല നൈസറെന്നേണ് വണ്ടീല് ആക്കീട്ടില്ല ഇവടെ ഇവിടെ അട്ത്തായോണ്ട് ഞാന് വണ്ടിക്കാക്കിട്ട്ല്ല ഞാൻ വണ്ടി ഓട്ടും
ആഹ് അഹ് ശെരി ഏഹ് അഹ് ശെരി ഉം പിന്നെ എന്തൊക്കെ ഉം മഴണ്ടോ
ഇല്ല ഇന്ന് പിന്നെ അത്രക്ക്ല്ല രാവിലെ ഇങ്ങനെ ചെറ്തായിട്ട്ണ്ടായിന്നല്ലാതെ പിന്നെ മഴൊന്നൂല്ല ഇന്നലെ നല്ലോണം ഇണ്ടായി
ആഹ് ഇവടെക്കെ അങ്ങൻതന്നേണ് നല്ല ഇന്നലൊക്കെ നല്ല മഴേ ഇന്ന്പ്പൊ കൊറവാണ് രാവിലെ ഇണ്ടായിര്ന്നു ഇപ്പൊ ഒരു മഴീ അല്ല വെയിലു അല്ലാ അങ്ങനെ നിക്ക്ണണ്ട് ഉം എന്താ പിന്നെ ഉം ഫുഡൊക്കെ എന്തേ ചോറ് മീ ച്ചോറും ബീഫുണ്ടായ്നീ പിന്നെ ചക്ക കൂട്ടാൻ വെച്ച് ആഹ് ഞാന് ഇന്ന് അങ്ങനെ ഒപ്പിച്ചതാണ് അതെ ഇന്ന് ചക്കക്കൂട്ടാൻ ഇണ്ടായിരുന്നു അപ്പൊ- പിന്നെ ഇങ്ങള് ഇങ്ങെളെന്ത്‌ ഇണ്ടാക്കി
ഞാന് ഇന്ന്- ഇന്നലെ വെച്ച നെയ് നെയ്ച്ചോറ്ണ്ട് എന്നാലും സാധാ ചോറ് വെച്ച് മക്കക്ക് കൊണ്ടോവാൻ സാധാ ചോറ് വെച്ച് പിന്നെ ഇന്നലെ വെച്ച ബീഫ് കറീയിണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കി
ആഹ് ആഹ് അത് ശെരി ഉം ആഹ് അതന്നെ മക്കളൊക്കെ പോയാ പിന്നെ നമ്മള് മാത്രാവുമ്പോ പിന്നെ നോ
ആഹ് ഞാന് പിന്നെ വൈകുന്നേരം എല്ലാം റെഡിക്കാക്കും
ആഹ് അതന്നെ അപ്പ ഇഞ്ഞി വേണെങ്കി വെകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാ വേണെങ്കില്ന്ന് വിചാര് ഇല്ലേ പിന്നെ പിന്നെന്താ ഒഴിവ് സമയത്ത് എന്താ വേറെ എന്തെലും ചെയ്യോ തയ്യലോ എന്തെങ്കിലും ആയിട്ട്-
ആഹ് ഇവടെ ഇണ്ട് തയ്യലൊക്കെ ഇവടെ ഒണ്ട്നെ ഇന്റതൊക്കെ ഇങ്ങനെ ചെയ്യും വെറതെ ഇങ്ങനെ ഇരിക്കുമ്പോക്കെങ്ങനെ മക്കടെയൊക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കിലൊക്കെ ചെയ്യും
ഉം ഉം ഉം ബിസ്നസായിട്ടൊന്നും ഇണ്ടാവേണ്ടാവൂകയെ ഇണ്ടാവില്ല ഇല്ലേ സ്വന്തം ആവശ്യത്തിന് ഉപയോഗി
ആഹ് അങ്ങനെ ആർക്കും ചെയ്തൊന്നും കൊടുക്കനിണില്ല ഇഞ്ഞിപ്പോ കൂട്തലായി എല്ലാം ഇപ്പ അങ്ങനെ നോക്കണം പൊരത്തു പോയിട്ടു മോഡലിങ്ങിന്റ ഇതൊക്കെ ഇങ്ങനെ നോക്കണം എന്നൊക്കെയിണ്ട്
ആഹ് ആഹ് ആഹ് ഞാനും അങ്ങൻതന്നെ പിന്നെ ഇന്റെ ഇന്റെ മക്കൾടെ ഒക്കെ ചെയ്തു ചെയ്ത് കൊട്ക്കും ചെയ്യുന്നല്ലാതെ നമ്മള് അത്യാവശ്യള്ളൊക്കെ ചെയ്യും
ഉം
അല്ലാതെ പൊർത്ത്ക്ക് അടിച്ച് കൊടുക്കാ ച അങ്ങനത്തെ പരിപാടി ഒന്നും-
അതൊക്കെ എടുത്തട്ടുണ്ടെങ്കിൽ പിന്നെ കാലിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല
ആഹ് പിന്നെ നല്ലോണം അറിയും വേണല്ലോ നല്ലോണം- അതിന് മാത്രം ഇതായിട്ടില്ല
ഉം ഉം ഉം ഞാൻ ഇനിയിപ്പം ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാരും ഇങ്ങനെ പറയാണ് ഉമ്മച്ചി ഇതൊന്നൂടെ അറിയാലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പൊ ഞാൻ പറയും എന്റെതായിട്ടുള്ളു നിങ്ങളുടെതൊക്കെ ആകുമ്പോ തയ്യ് ശരിക്കും എന്നാ ഞാൻ അടിക്കും എന്റെ വികാരവോക്കെ- എല്ലാം അടിക്കും എല്ലാവർക്കും നല്ലാതാകും പക്ഷെ ഞാൻ അതിനെ എടേൽ ഇഞ്ഞി ഇപ്പോ ഞാൻ വേറെ ഏതെങ്കിലും മോഡലുകളൊക്കെ ഇങ്ങനെ നോക്കണം എന്നുണ്ട് അതിന് പോകണന്നുണ്ട്
ഉം ഉം അല്ല എന്തെങ്കിലുവോക്കെ ഇണ്ടാവണന്നോരു നല്ലതാണ് നമ്മള് - നമ്മളായിട്ട് തന്നെ എന്തെങ്കിലുവൊക്കെ ചെയ്യുമ്പോ
ഉം അത ന്നെ പറഞ്ഞെ നമ്മ ദൈവ്വമായിട്ടുള്ള ഒരു സമ്പാദ്യം ഉണ്ടാവുമ്പോ നമുക്ക് അതിനൊരു ഇതാണല്ലോ ഹസ്ബൻഡ് തരാഞ്ഞിട്ടോ ഒന്നുമല്ല- എന്നാലും നമ്മളുടെതായിട്ടുള്ള ഒരു ക്യാഷ് ഇണ്ടാവുമ്പ നമുക്ക്
ആഹ് അതെ ആഹ് അതെ
നമ്മളത് ചെറിയ സംഖ്യായാലും ആരേ ലും കൂട്ടി കൊടുക്കാലോ
ഉം ഉം ഇങ്ങനെ തോന്നുവോ നമ്മൾക്കിപ്പോ ഇങ്ങനെ തോന്നും അടിക്കലൊക്കെ ഒന്ന് നമ്മൾക്കിപ്പം ഇങ്ങനെ അടിക്കണൊക്കെ ഒന്ന് അങ്ങനെ തോന്നലിണ്ട് ചെല സമയത്ത്- മക്കളൊക്കെ അപ്പൊ ചെറുതൊക്കെ പോവാൻ തൊടങ്ങിയപ്പോ ഒന്ന് അടുക്കലൊ ഒക്കെ ഒന്ന് സെറ്റ് ആയിരുന്നേ പക്ഷെ ഇനിയൊന്നും കൊടുക്കാനും വേറെ ആൾക്കാർക്ക് കൊടുക്കാനന്നുള്ളരിതായിട്ടില്ല നമ്മളെ സ്വന്തം ഇതിന് ചെയ്യാന്നല്ലാതെ ഉം
നികുമ്പ തോന്നും എന്തെങ്കിലൊക്കെ ചെയ്യണം എന്നൊക്കെ
ആഹ് അതെ
എങ്ങനെ
പിന്നെ എന്തൊക്കെയൊക്കെ വൈകുന്നേരംക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവോ വരുമ്പോ
അമ്മ നക്ക് ചിലപ്പോ ചോക്ക അധിക ചോറന്ന ഇഷ്ട ഇനി ചെറുതിനാണ് എന്തെങ്കിലൊക്കെ വേണ്ടേ അപ്പൊ ഞാനെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോ
ഇണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒരു ഒരു പൊരിയായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ രാവിലത്തെ വൈകുന്നേരം ചിലപ്പളെ ഉണ്ടാക്കാൻ പോവുള്ളൂ രാവിലെ അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെണ്ട് ഉണ്ടാക്കി വെക്കും ഓ എന്റെ ഒരു ബേക്കറി ബേക്കറി ഐറ്റംസ് ആയിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയില് ഓൻ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ കൊറിക്കാൻ കിട്ടണം എന്റെ ചെറുതിന്
ആഹ ഉം
പിന്നെ ഞാൻ അവനെ മൈരിബിന് വേഗം കുളിപ്പിച്ചിട്ട് മദ്രസൊക്കെ നോക്കാൻ വേണ്ടിട്ട് വേഗം ചോറായിട്ട് കൊടുക്കലാ അപ്പൊ പിന്നെ ആ നെഴ്സറി വിട്ട് വന്നിട്ട് ഞാൻ ചൊറിഷ്ടല്ല അപ്പളൊന്നും പിന്നെ ഞാൻ നിർബന്ധിക്കലും ഇല്ല എപ്പളും ചോറ് കൊടുക്കാനും പറ്റൂല്ലല്ലാ മയിര്ബിന് നേരത്ത് കൊട് ത്ത പിന്നെ എഴുതലും വായിക്കലും കഴിയുമ്പോൾ ഉറങ്ങും ചെയ്യും
ഏഹ് വേഗം ഉറങ്ങൂല്ലേ
നേരത്തെ മദ്രസ് പോവാൻ എണീയിക്കണോണ്ടേ
ഏഹ് ഇവിടെ ഇപ്പ ഉറങ്ങി ട്ട് ഞാനങ്ങട്ട ഉറങ്ങല ഞാൻ അതിൽ ലൈറ്റ് ഓഫ്‌ ആക്കിയിട്ട് ഉറങ്ങണം ഓല് ഉറങ്ങണെങ്കില് പിന്നെ എത്ര നേരത്തെ എണീറ്റാലും ഉറങ്ങിയങ്ങട് കിട്ടൂല
അതെത് ഫോണ് ഫോണിന്റെ ഇത് നമ്മളുണ്ടല്ലോ മക്കൾക്ക് അധികം ഫോണ് കൊടുക്കരുത് ഫോണ് ഞാൻ കൊടുക്കൂല ഫോണ് കൊടുത്തല് അതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ കണ്ണിന ഓൽകേന്തോ ആണത് കണ്ണിന് അമ്മക്കായലും ഒൽക്കായലൊക്കെ കണ്ണിന് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും ഒരു കണ്ണിന്റെ ഇതൊക്കെ അത് ബാധിക്കും ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറക്കല്ലാതെ ഉറക്ക
ഉം പക്ഷെ ഫോണ് ഞാൻ അങ്ങനെ ആരും കൊടു അങ്ങനെ കൊടുക്കലൊന്നുമില്ല മോള് പിന്നെ ഇങ്ങനെ മോക്ക് സ്കൂള അത് ഇത് പറഞ്ഞ ഇങ്ങനെ വാങ്ങും പിന്നെ ഗെയിമൊക്കെ കളിക്കൂട്ടോ വേറെ ചെറുതിനെമ്മനെ ഓള് വാങ്ങണേ കണ്ടിട്ട് വാങ്ങുകയണേ ചെറുത ഓ അങ്ങനെവാടി പോവലൊള്ളു
പക്ഷെ ആഹ് കണ്ണ് ചെറു താണ് അപ്പൊ ഓല്ക്കൊരു ടൈമുണ്ട് ആഹ് ഒരു ടൈം അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ടൈം ഉണ്ടാവും അതാണ് ഓല്ക് പ്പ ഞമ്മള് കാണണ അത്രയന്നും ഓൽക്ക് കാണണ്ട നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കാണണഓല്ക്കൊരു ഒരഞ്ച് മിനിറ്റ് കണ്ടാൽ ആ കണ്ണിനത് സംഭ വെച്ചു
ഉം അതന്നെ ആഹ് അതന്നെ ടൊവ്വലാക്കി അതാണ് ഇവലതൊരോന്ന് ഇപ്പോഴെങ്കിൽ അത്യാവശ്യമാണ് ഫോൺ ആണെങ്കിൽ തീരെ നമുക്ക് ഉപയോഗിക്കാനും വയ്യ സ്കൂ വർ ക്കായാലും അതായാല ഇങ്ങനെ
അതാണ് ഇപ്പ മദ്രാസിലെ പഠനം സ്കൂളിലെ പഠനം ഒക്കെ ഒരു
ആ അത് ഗ്രൂപ്പൊക്കെ ഇടും ഞാൻ കണ്ട ഞാനട് നോക്കിയാണ്ട് പറയലാണ് ഓള് ഇങ്ങനെ കച്ചറൻ മോള് വല് മോള ഇങ്ങനെ പറയും ഞാനാ ഓളെ വോയിസൊക്കെ കേക്കാ മ്മാ അപ്പൊ ഇബർതൊക്കെങ്ങള്
ഞാൻ പറയാ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ നമ്മള എത്രോ കു ട്ടിയാളെട്ത്ത്ന്ന് ഫോൺ മാറ്റി വെക്കാൻ ശ്രമിക്കും തോറും ഇവര് ഇതിനായിട്ടാൻണ്ട് നിക്കും ഞാൻ പറയാ പിന്നെ എന്തിന് പോണം സ് കൂള് മദ്രസ് ല് വെർതെ പോണോയ്
ആഹ് ആഹ് ആഹ് ആഹ് വർ ക്കൊക്കെ വിടും ഗ്രൂപ്പ് ഇന്ന ഫോണ്ക്കാണ്ട് വിടും ഉം ആഹ് അതന്നെ ഓക്കോ അവിട് ന്ന് ചെയ്യ ഏ പിന്നെ ചെയ്യാൻ കൊട്ക്ക അത് മക്കൾക്ക്ണ്ട് ബോധ്യപ്പെട്ത്തി കൊടുക്ക ഇവര് ന്നാ പിന്നെ അന്നാ പിന്നെ ണ്ട ആവശ്യല്ലല്ലോ നമ്മുക്ക് ഒര് അങ്ങ കുട്ടിയള് അങ്ങനെണ്ട് ആയീണ്ടെങ്കി പിറ്റേന്ന് ഡായിന്ന് ഇങ്ങനെ പിറ്റേന്ന് ഓലഹ്ചെയ്യും അട്ന്ന് മ പറയ്ണ ശർക്ക് കേട്ട് ഇട്ട് വെരും ഇത് ഞമ്മള് പറയണം ഓരോട് ഇങ്ങനെ വർക്ക് ഇണ്ട്ന്ന് ഫോണ്ല് നോക്കിയാണ്ട് ഓൽക്ക് ഓർമ്മല്ലല്ലോ ആഹ് അങ്ങനെണ്ടായി പോയി കൊറോണന്റെ ആഹ് ഇതിന് ശേഷം അങ്ങനട ഉം
ഉം ഉം എല്ലാ വർക്കും അതേപോലെ മദ്രസ് ലും അങ്ങൻ തന്നെ അട്തെസ്താദിനോട് കംപ്ലൈൻറ് പർഞ്ഞ പറിം ആഹ് അപ്പൊ ഉസ്താനോട് ഞങ്ങളൊക്കെ കംപ്ലൈന്റ് പർഞ്ഞിട്ട്ണ്ടെങ്കിൽ ഉസ്താത് പറ്ണത് എന്താച്ചാല് ഓര് പറയാ ഇവട്ന്ന് ആകെ രണ് ണ്ട് മണിക്കൂറെ കിട്ടുള്ളൂ ഇവിടെ എഴുതിക്കേ വേണ്ടി പഠിപ്പിക്കേ വേണ്ടി ആഹ് രണ്ട് മണിക്കൂറന്നെ നമ്മളും പട്ച്ചത്
ആഹ് അതെ ഇവിടന്നും രണ്ട് മണിക്കൂറും ഇല്ല അത് വേറെ ഇവടൊക്കെ കൊർഞ്ഞ സമയൊള്ളൂ ഒന്നര മണിക്കൂർ തന്നെയാനാ
ഇവടെ ആറ് മണിക്ക് രാത്രി ആറ് മണിക്ക് തൊട്ങ്ങും പിന്നെ ബാങ്കിന്റെ ടൈമില് നിർത്തി വെച്ചിട്ട് പിന്നെയും തൊട്ങ്ങും എട്ടേക്കാല് വരെ എട്ത്തു ആറ് മണിക്ക് തൊട്ങ്ങിയാല് എട്ടേ ക് രാത്രി കെ ത്തെ ക്ലാസ് എട്ടേക്കാല് രാവില്ക്കത്തെ ക്ലാസ് സുബഹിന്റത് ആറു മണിക്ക് തൊട്ങ്ങിയാല് ഓലെഏഴേ കാലോട് കൂടി വിടും അത് ഒന്നേക്കാ മണിക്കൂറെ കൊടുക്കൊള്ളു അത്‌ കാരണം ഒരുപാട് ട്യൂഷന്റെ കുട്ടിയേൾ വലിയ കുട്ടിയാക്കാണ് ക്ലാസ് കൊടുക്കുന്നെ പിന്നെ തൊടങ്ങും ഏഴേക്കാല്ന് തൊട്ങ്ങ്ണത് ഏഴേക്കാല്ന് തൊട്ങ്ങ്ണ ക്ലാസ് ഒമ്പതേ പത്ത്ന് വിടും ഏഴേക്കാലി തൊട്ങ്ങി എട്ടേക്കാല് ഒമ്പതേക്കാല് രണ്ട് മണി
ആഹ് ആഹ് ഇവിടയഞ്ഞ് രാത്രി ക്ലാസ്സ് ഇല്ല പിന്നെ ഒരു പിന്നെ ഒമ്പത് മണി വരെ ഇണ്ടാവൊള്ളു ആത് തന്നെ കൊറേ ങ്ങ് സ്കൂൾക്ക് പോവാൻ വേണ്ടിക്കങ്ങനെ കുട്ടിയേള് ചോയ്ച്ച് പോവും എട്ടെ മുക്കാല്നും എട്ടർക്കും അങ്ങനൊക്കായിട്ട് ടൈമ് കൊറവാണ് ന്നാലും ഫോണ്ല് അവിടെ പർഞ്ഞ അവ്ട്ങ്ങള് ഉത്തരം കണ്ടെത്തി വെർണംന്ന് പർഞ്ഞാൽ ഓല് സ്വയം കണ്ടെ എത്ത്ണ വാണ്ടിയത് ഫോണ്ല് നോക്കി ഇങ്ങനെ ചെയ്യാ
അയ്നുള്ള ഉത്തരം കണ്ടെ ത്തി വരാർനാണ്ട് ഓല് ഗൈഡ് ഉസ്ഥമാരെട്ത്ത് ഗെയ്ഡ് ഇണ്ട് ആ ഗൈഡ് ത്തെ ഫുള്ള് ഇങ്ങട്ടങ്ങ് വിടും ഇതീ നോക്കി എയുതിക്കോളി പറിം
ആഹ് അതന്നെ നോക്കി എഴ്താണ് അയ്ല് നോക്കി ഇങ്ങനെ കോപ്പിഅട്ച്ച് എഴ്താണ് മക്കള് അല്ലാതെ ഓര് കണ്ടത്തെ
ഉത്തരം കണ്ടെത്തന്ന് പറിയണം ഇന്നാ ല് ആ ബുക്ക് വായിച്ചേന് തുല്യാവോല്ലോ ല്ലേ എവിടെയന്ന്റിയാ മാണ്ടി ഇങ്ങനെ ചെകഞ്ഞ് നോക്കോല്
ആഹ് അതന്നെ ഇപ്പ അങ്ങൻത്തെ പരിപാടികളൊന്നുംല്ല ഒക്കെ ഉമ്മാർക്കാണ് പണി നമ്മള് ആദ്യം പഠിക്കണം അവരെ പഠിപ്പിക്കണമെങ്കില് പുസ്തകം നോ
ഇപ്പത്തെ ഒന്നാം മദ്രസില് ഒന്നാ ക്ലാസ് ഒക്കെ റബേ എടങ്ങേറ്ങ്ങട്ട് ആവുംആദ്യം വാക്കുകളാണ് പഠിപ്പിക്കണുന്നത് പിന്നെ അതിന്ന് അക്ഷരങ്ങൾ പഠിക്ക
ഏഹ് ഏഹ് അത് ശെരി ഞാനിന്റെ മോള് പോ കൊറച്ച് വ ഏയിലെത്തി ഇനിയിപ്പ ചെർദിനെ ആവണേ ഉള്ളു ചേർത്താന് ഉം അന്നേന കൊറോണന്റെ സമയത്ത് ഏനു പാടാ പഠിച്ചു പോയിന് ഇനി ഫോണ്ലായി
ഉ ഉം ഉ ഇപ്പ അങ്ങനെ ഒന്നാം ക്ലാസ് ആ ദ്യം ഞമ്മളൊക്കെ പഠിച്ച ആ ഈ ഊന്ന് ആദ്യം പഠിക്ക എന്നിട്ടാണ് വാക്കക്കതപ്പ ആദ്യന്നെ അദബന്ന്ടുക്ക ബൈത്തുൻ പഠിക്ക തമ്പ്രുൻ പഠിക്ക ഇന്നിട്ട് പ പിന്നെ ആ ഈ ഊന്ന് പഠിപ്പിക്കുക ഇനി ഈ മക്കൾക്ക് ചെറിയ മക്കൾ അഞ്ചോ എന്റെ നൊന്നും പി ആറൊന്നും ആയില്ല അഞ്ച് അഞ്ചരൊക്കെ ആയിട്ടോള്ളൂ അത് എന്താ ഈ ബൈത്ത് എന്താ ഈ തമ്പ്രുൻ ചോയിച്ച് ഇങ്ങനെ നോക്കി നിക്ക കൂട്ടാക്ഷരങ്ങള്
ആഹ് ഉം
എങ്ങനെ തല കുത്തി തല കുത്തി മറിഞ്ഞാലും ഇവർക്ക്റ്റ മനസ്സിലാവണൂല്ല
ഉം ഉമാർക്കന്നെ പണി
ആണല്ലോ രാത്രി ആയ ഇമ്മാർക്ക പണി മഗ്രിബിന് ശേഷം എല്ലാം നമ്മളെ നിസ്കാര ഇതൊക്കെ ആയിട്ട് കഴിഞ് കഴിഞ്ഞാൽ നമ്മളാണ് വായിക്കാനും എഴുതാനിരിക്ക
ഉം അതല്ലേ എനാ ഓക്കെ ഇന്നാല്
ആഹ് ആഹ് ഉം